കേക്ക്ന്ന്ണ്ട് എന്താ വിശേഷം?
ല്ല വിശേഷം. എന്ത് എന്താ വിശേഷം എന്ത്‌ വിശേഷം അങ്ങനെ പോവ്ന്നു.
അതെ ഇനിയിപ്പം അതെ ഇനിപ്പോ രണ്ടു മാസം കൂടി കഴിഞ്ഞാ ഓണായല്ലോ ലേ ഓഗസ്റ്റിലല്ലേ ഓണം വരാറ്.
ഓഗസ്റ്റിലാ ഓണം വരാറ് വിഷു വിഷു ഒന്ന് കഴിഞ്ഞേ ഒള്ളൂ
അതെ. വിഷൂന് എങ്ങനെ ഏഹ് അവിടെങ്ങനെ വിഷൊക്കെ ആഘോഷിക്കാറ്
ഇവിടെ നമ്മള് സാധാ പോലെ സദ്യ.
ആഹ് കണി
രാ ഏ കണി വെക്കും തലേ ദിവസം തന്നെ കണിക്കുള്ള സെ റ്റപ്പൊക്കാ കണിവെക്കും പിന്നെ പിറ്റേ ദിവസ് അ അതെല്ലാം ഇണ്ടാവും ഏ അതായത് നമധാന്യങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസില്ങ്ങനെ ഏഹ് ധാന്യങ്ങളെല്ലാം വെച്ച് അരി ആഹ് ഉരുളിക്കകത്ത് പിന്നെന്താ വെള്ളരി മാങ്ങ ചക്ക തേങ്ങ പിന്നെ പഴങ്ങള് പിന്നെ കണിക്കൊന്ന കൃഷ്ണൻ വാൽക്കണ്ണാടി നാണയങ്ങള്. സ്വർണ്ണം ഏഹ് അങ്ങനെയൊക്കെ വെച്ച്ട്ട് അങ്ങനെ പിന്നെ ഏഹ് കണിണ്ടാക്ക. പിന്നയ് ട്ട് ഉം ചുറ്റും ഏഹ് ബാക്കിയുള്ള സാനങ്ങള് പച്ചക്കറികള് അങ്ങനെയുള്ള സാനങ്ങളൊക്കെ വെക്കും. ന്നിട്ട് കണി വെക്ക, ഉം. പിന്നെ ഏഹ് സദ്യ സദ്യ
ആഹ്. ഞങ്ങള് കണി വെക്കുമ്പെഴേ ഏ ങ്ങനെ ഫ്രൂട്ട്സ് മാത്രേ വെയ്ക്കൊള്ളൂ. പച്ചക്കറികളൊന്നങ്ങനെ വെക്കാതെ, ഞങ്ങള്ങ്ങനെ റീ സിലൊക്കെ കാണുട്ടോ പച്ചക്കറികളൊക്കെ വെയ്ക്കണം, നവധാന്യങ്ങളൊക്കെ വെയ്ക്കണം ന്ന് കാണും. പക്ഷെ ഞങ്ങള ങ്ങനെ വെയ്ക്കാറില്ല്യ. അവിടേന്ന് പറയുമ്പം കണി വെയ്ക്ക്ണ ഒരു സ്പെയ്സ്ന്ന് പറഞ്ഞയ്ഞ്ഞാല് ഏഹ് കൊർച്ചൊള്ളെയ്. അപ്പൊ പിന്നെള്ളതൊക്കെ പൊർ ട്ടൊക്കാകെ നമുക്ക് ഓരോരതിന് അതായത് ടേബിളിന്റെ മോള്ലൊന്നും വെക്ക്ണത് ശര്യല്ലല്ലോ. പൂജാമുറീലല്ലെ നമ്മള് വെയ്ക്കാൻ ഉദ്ദേശിയ്ക്ക. പ്പത് ന്ന് പറയുമ്പൊ കൊർച്ച് സ്പെയ്സ് കൊർ കുറവാണ്. അതോണ്ട് ഞങ്ങള് ഒരു വല്യൊരു ഉരുളീലെന്നെ വെയ്ക്കാ ആഹ് ഉരുളീല് ആ പ്പ്ള്, മുന്തിരി, ഓറഞ്ച് പിന്നെ പൈനാപ്പിള്, പിന്നെന്താ പഴം പിന്നെ തണ്ണിമത്തന്റെ ആ ഒരു സീസണാണെങ്കെ തണ്ണിമത്തൻ വെയ്ക് ക്കാറ്ണ്ട്. പിന്നെ തേങ്ങ, തേങ്ങ പൊളിച്ചിട്ടതില് ഇങ്ങനെ കൊത്തി വെയ്ക്കും, കൊത്തീട്ട് പൈസതിലിടും, ആഹ്. പിൻ ന്നെ വെളക്ക്, ചന്ദനത്തിരീ അങ്ങനെയൊക്കെ കത്തിച്ച് വെയ്ക്ക. നവധാന്യങ്ങളൊന്നും വെയ്ക്കാറില്ല. ഞങ്ങനെന്ന് ഇപ്പ്രാവശ്യം വിഷൂന്ങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചുട്ടോ, ഒരു വല്യേ നവധാന്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച്ട്ട് പിന്നെന്താ പച്ചക്കറികളൊക്കെ വെച്ച്ട്ട് അങ്ങനെക്കെ കണ്ടൂട്ടൊ. പിന്നെ ഞാങ്ങ്നെ വിചാര്ച്ചു. അത് പിന്നെ വെ കണി വെക്കല് കഴിയേം ചെയ്തു. അതിന്റെ കൂട്ടത്തിലെന്നെ കൊറച്ചൊക്കെങ്ങനെ വെ യ്ക്കാർന്നൂന്ന് ഞാങ്ങനെ വിചാരിച്ചു. അപ്പൊത്ങ്ങനെ പറഞ്ഞപ്പൊ പെട്ടന്ന് ഓർമ വന്ന്. ആഹ് പിന്നെ കണിക്കൊന്ന, കൃഷ്ണൻ പിന്നെ ചന്ദനം വി യ്ക്കും. പിന്നെ സ്വന്തായിട്ട് കൈ കൊണ്ട് പൂവൊക്കെ കോർത്തി ട്ട് മാലട്ട് കൊടുക്കും. ആഹ് അങ്ങനെയൊക്കെ ചെയ്യാറ്ണ്ട്.
പിന്നെള്ളത് രാവിലത്തെ നാണയങ്ങള് വെക്കും. പിന്നെ രാവിലെ കൈനീട്ടം. കൈനീ കൈനീട്ടത്തിന്റെ പരിപാടിയാ പിന്നെ.
അതേ. അ പണ്ട് ഞ ങ്ങൾടെ ചെറുപ്പകാലത്തൊക്കെ കൈനീട്ടം കിട്ടുമ്പൊ ഒരു പ്രത്യേക സ് ആഹ് ആഹ്
അത് സത്യട്ടോ. ഒരു രൂപയാണെങ്കിലും ഒരു രൂപ കിട്ടുമ്പോ മ് പറഞ്ഞോ
പണ്ട് കാലത്ത് ഞങ്ങക്കങ്ങനെ കൈനീട്ടൊക്കെ കിട്ടുമ്പഴേ ഓം നല്ല വലിയ സന്തോഷാവുന്നു കാരണം, ആ ഒരു ടൈമില് പറയുമ്പൊ നമുക്ക് അങ്ങനെ ആരും പൈസ അങ്ങനെ തെരില്ല്യല്ലോ. വിഷൂനൊക്കെല്ലെ തെരൊള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മുടേതായ ഇപ്പന്നൊക്കെ പറയുമ്പൊ നമുക്ക് എപ്പ പൈസ ചോദിക്കുമ്പൊഴും എടുത്ത് തെരും. അന്ന്ന്ന് പറയുമ്പൊ അങ്ങനെ അത്ര അത്യാവശ്യങ്ങള് ക്ക് വീട്ട്ത്തെ കാര്യങ്ങളൊക്കെ നോക്കാ അച്ഛന് അങ്ങനെ, അങ്ങൻത്തെ കാര്യങ്ങൾക്ക് മാത്രേ ഉള്ള പൈസേ ഇണ്ടാവൊള്ളേയ്. വെല്ലാണ്ടെ നമക്ക് അങ്ങനെ തരാനൂല്ല്യ. നമുക്ക് വേണ്ട കാര്യങ്ങള് ചെയ്ത് തെരും, ന്നാലും പൈസേയിട്ട് നമ്മുടെ കയ്യിലങ്ങനെ തരില്ലല്ലോ. ചെറ്യേ മക്കളെ കൂടെയല്ലേ. അപ്പൊ അത് കിട്ടുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു. ആഹ്
അല്ലെങ്കി പിന്നെ നമ്മുടെ വീട്ടില് ന്ന അതെ അതെ അല്ലെങ്കി നമ്മടെ വീട്ടില് ആരെങ്കിലും ഗസ്റ്റ് ഗസ്റ്റ് ന്ന് പർഞ്ഞ അമ്മാവനോ അങ്ങനെയുള്ള ആരെങ്കിലും അടുത്ത റിലേഷനിൽള്ള ആൾ കാര് വരുമ്പോ കൊച്ചു കുട്ടികൾക്ക് ആഹ് അങ്ങനെ തന്നിട്ട് പോം പക്ഷെ കയ് നീട്ടം ന്നൊക്കെ പർഞയ്ഞ്ഞാ ഭയങ്കര ഇത അത് ഒരു രൂപെങ്കി ഒരു രൂപ പണ്ടത്തെ കാലത്ത് കിട്ടുമ്പോ നമുക്കൊരു സന്തോഷം തന്നെര്ന്നു പിന്നത് ഓടിക്കൊണ്ടോയ്ട്ട് എവിടെലും കുടു കുടുക്കെലിടും
ആഹ് അതെ ആ വീട്ടിൽ എത്ര പേര് വെല്യോര്ണ്ട് ച്ച്ണ്ടെങ്കി അവരെ ക്കെ തെരും പിന്നെ ഇനി വിരുന്ന് നമ്മുടെ അമ്മായിമാരൊക്കെ വെരാണെങ്കിൽ അവര് തെരും വെല്ലിമ്മമാര് വെരുമ്പോ തെരും അങ്ങനെ അതൊരു സന്തോഷണ്ട് പിന്നെ എത്ര രൂപേന്ന് കണക്കാക്ക
ആഹ് അതെ മൊത്തം വൈന്നേരം ര്ന്നിട്ടെണ്ണും എത്ര രൂപ കിട്ടി എത്ര രൂപ കിട്ടി
അതെ പിന്നെ പട ക്കൊക്കെ അപ്പർത്തെ കടേലൊക്കെങ്ങനെ വെരാണെങ്കിൽ ചെലപ്പോ രാത്രി പടക്കം വങ്ങിട്ട് ഏ ഇയ്യ് ത് വാങ് ഞാനത് വാങ്ങാന്നൊക്കെ പർഞ്ട്ട് നമ്മളെന്നെ പോയിട്ട് ങ്ങനെ വാങ്ങ അതൊക്കൊര് നല്ലൊരു ഇത് തന്നാർന്നു ഇപ്പ പിന്നെ അങ്ങനൊന്നുല്ല ഇപ്പ നമ്മക്ക് വേണ്ട ത്ര കാര്യങ്ങളും എല്ലാതും നമുക്ക് അപ്പ പ്പ കിട്ടാനുണ്ട് അപ്പൊ അതിനത്ര കൊതിയുല്യ നമുക്ക് കൊതിയള്ളപ്പഴാണ് നമു ക്കതൊരു എന്താ പറയാ മനസ്സ്ല്ങ്ങട്ട് ആഴത്തില് എറങൊള്ളു
മനസ് ആ എറങൊള്ളു പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ അല്ല ഇപ്പഴ്ത്തെ പോലല്ലല്ലോ പണ്ടൊക്കെ പടക്കം വാങ്ങുന്നതിനൊന്നും അധികം പൈസ ണ്ടായില്ല പക്ഷേ ഇപ്പഴൊക്കെ എന്ത് പൈസ കൊടുത്തിട്ടാ പടക്കത്തിന് ഭയങ്കര വെലയല്ലേ പക്ഷെ ന്നാലും വിഷു വെരുമ്പോ എല്ലാരും വാങ്ങി പൊട്ടിക്കുട്ടോ അത് വേറെ പട അ അതിന് വേണ്ടി മാത്രം കാര്യല്ല പിന്നെ കണി
ഉം
കണി കണി കൊണ്ടുവരൂലെ അങ്ങനെ നമ്മടെ വീടുകളില് കണി കൊണ്ടുവരില്ലേ രാ
ആഹ് ആഹ് അതെ ഇവടെ അങ്ങനെ വിഷുന് വിഷുന് ആദ്യൊക്കെ ണ്ടാർന്നു പണ്ടൊക്കെ വന്നാർന്നു ഇപ്പങ്ങനെ വെരാറില്ല ഇപ്പ തിരുവാതിരക്കൊക്കെ വെരാറുള്ളു ചോഴി കെട്ടിട്ട് അങ്ങനെയൊക്കെ വെരാറുള്ളു ചോഴി മുത്തശ്ശിയൊക്കെ കാലനെ കെട്ടി വരല്ലോ
ആഹ് ആഹ് നമ്മടെ ഇവടൊക്കെ നമ്മടെ ഇവടൊക്കെ കണി രാത്രി ത്രില്ങ്ങനെ എ കൃഷ് ആ കൃഷ് കൊണ്ടുവന്ന്ട്ട് നമ്മടെ വീടിന്റെ വാതുക്കല് നട വാത്ക്കലില്ലേ കൃഷ്ണനെ വെക്കും അതായത് നമ്മള് ശെരിക്കും കണി ഒരുക്കി കൊണ്ടുവരുന്ന പോലെ തന്നെ ഇവര് കൊണ്ടുവന്ന്ട്ട് ആ കൃഷ്ണൻ നമ്മടെ നടപാതയ്ക്ക് വെക്കും അന്ന്ട്ട് വര് ബെല്ലടിക്കോ അല്ലെങ്കി കഥക് മുട്ടോ ചെയ്യും അന്ന്ട്ട് ഇവര്ങ്ങനെ കണി കാണുന്നേരം പാട്ട് പാടിട്ട് നമ്മള് ഭജനയ്ക്കൊക്കെ പാടുന്ന പോലെ പാട്ട് പാടിട്ട് ഇവരൊരു സൈഡി മാറി നിക്കും അപ്പോ നമ്മൾ വന്ന്ട്ട് ആ കണി കണ്ട്
അതെ അവരെ കാണും ചെയ്യില്ല കൃഷ്ണനെ കാണും ചെയ്തു അങ്ങനൊര്ത്ല്ലേ
കൃഷ്ണ
നല്ലൊരു കാര്യാട്ടോ പക്ഷെ നമ്മളീ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ അവരെല്ലാരും കൂടി വരും എന്നിട്ട്ങ്ങനെ ഓരോന്നൊക്കെ ട്രോൾ പോലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പഴേ കൊറെ പേരങ്ങനെ ചെയ്യാറ്ണ്ട് ഒലപ്പോ ഇവടൊന്നും അങ്ങനെ കാണാറി
അത് ശരിക്കും പറഞ്ഞാ ചെറിയ ആഹ് ചെറിയ മക്കളില്ലേ ചെറിയ മക്കളല്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരും ഇണ്ടാവും ചെറിയോരും ഇണ്ടാവും എന്നിട്ട് പൈസ കിട്ടുവല്ലോ ഇതിന്റകത്ത് പൈസ അവര് വീതിച്ചെടു ത്തവരുടെ കാര്യങ്ങളായില്ലേ ചെറിയ പൈസക്കെ ആയിരിക്കും നമ്മള് ഈ ക്രിസ്മസിനൊക്കെ
ആഹ് ക്രിസ്മസിനെക്കെണ്ട് കാരോളായിട്ട് വരും
ക്രിസ് കരോള് ആ അതുപോലെ നമുക്ക് വിഷുവിന്
ആഹ് അതെ ആഹ് അങ്ങനെ
ഇനിയിപ്പം വിഷു കഴിഞ്ഞ് അടുത്ത വന്ന് അടുത്ത മാ അടുത്ത ഓഗസ്റ്റ് ആവുമ്പഴത്തേക്കും ഓണവാവും
ഓണവായി അല്ല ഇങ്ങനെ നമുക്ക് ശരിക്കും കേരളത്തിലിങ്ങനെ ഇതുപോലെ കേരളത്തില് ഇതുപോലെ ഓരോ ആഘോഷങ്ങള് വരുന്നത് മനിഷ് മനുഷ്യന്മാർക്ക് ഒരു സന്തോഷാണ് കാരണം എല്ലാവരും ഇപ്പം ഭയങ്കര തെരക്കിലും കാര്യങ്ങളിലക്കല്ലേ അപ്പോ ഇങ്ങനെ ഒരു ലീവൊക്കെ കിട്ടുമ്പോ അവർക്ക് ഒരു എൻജോയ്മെന്റും കാര്യങ്ങളും ക്കൊക്കെ നല്ലതാണ് ഇപ്പെഞ് ഓണായി കഴിഞ്ഞാ കൊറേ പേർക്കൊക്കെ ലീവ് ഒക്കെ കിട്ടുവല്ലോ രണ്ടൂസം
ആഹ് അത് നേരാ പത്ത് ദിവസുണ്ട് ലീവ് പിന്നെ വല്ലാതെ ഓഫീസുകളിലൊക്കെ വർക്ക് ആ ഇണ്ടവും തിരുവോണം
തിരുവോണം ഉത്രാടം മാത്രേ കിട്ടൊള്ളൂ ഇക്യൊക്കെ അങ്ങനെയാർന്നെ
ആഹ് എനി എനിക്കും അത്രേ ഒള്ളൂ ഉത്രാടം തിരുവോണവും മാത്രമേ ഉള്ളൂ ഉത്രാടും ഇല്ല ഉച്ച കഴിഞ്ഞ് തിരുവോണം ഫുള്ള് അവിട്ടത്തിന് പിന്നെ ഓടി അവിടെ എത്തണം അപ്പൊ അതോണ്ട് രണ്ട് ദിവസൊക്കെ ലീവ് കിട്ടുമ്പോ ഭയങ്കര സന്തോഷാ അതെ അതെ ഉത്രാടത്തിന് ഏഹ് ഓഫീസുകളില് സെലിബ്രേഷനൊക്കെ വെച്ച് പിന്നെ അത് കഴിയുമ്പോ ഉച്ച കഴിഞ്ഞൊരു ഓട്ടവാ സാധനങ്ങളൊക്കെ വാങ്ങാനും
അതെ ഉത്രാടപ്പാച്ചിൽ
ഉം ഉം ഉത്രാടപ്പാച്ച്ലിൽ ഒരു ഓട്ടവാ അന്നൊക്കെ പിന്നെ എ ന്തെന്ത് വാങ്ങി വന്നാലും തികയില്ല മറന്നു പോവും മറന്നു പോവും പോട്ട അത് ശരിക്കും ഒരു ഉത്രാടപ്പാച്ചില് തന്നെയാ
ആഹ് ഞങ്ങക്ക് ഇവടെ ഉത്രാടത്തിനല്ല പാച്ചില് ഉത്രാടത്തിന്റെ തലേ ദൂസാണ് പാച്ചില് ഞങ്ങള് ഉത്രാടത്തിന്റെ അന്ന് എന്താ ക്കിലെ അവിടെ വീടിന്റെ അടുത്ത് പരിവാടി ഇണ്ടാവെ അപ്പ രാവിലെ ഉത്രാട ത്തിന്റന്ന് രാവിലെ പൂക്കള മത്സരൊക്കെണ്ടാവും അപ്പോ ഏഹ് അന്ന് പിന്നെ രാവിലൊന്നും പോകാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷാണെങ്കില് കസേരക്കളി, സ്പൂൺ റൈസ്, അങ്ങനെ ഓരോരോ സുന്ദരിക്ക് പൊട്ട് തൊ ടല് അങ്ങനെ ചാക്കിൽചാട്ടം അങ്ങനെ കെറേ പരിടികള്ണ്ടാവും അപ്പൊ ഒരു ഏഴു മണിയൊക്കെ ആവും കഴിയാന് ഏഴു മണി കഴിഞ്ഞാ പിന്നെ ഒരു എട്ട് മണിയാവുമ്പഴത്തേനും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്ന് കഴിഞയിഞ്ഞാല് പിന്നെ രാത്രി ഡാൻസൊക്കെണ്ടാവും ഞാനൊക്കെ ഡാൻസൊക്കെ ചെയ്യാറ്ണ്ടേ അപ്പൊ നമ്മള് ആകെ തിരക്ക് തിരക്കിലാവും അന്ന് അതു കൊണ്ട് ഉത്രാടപ്പാച്ചിലില്ല അതിന്റെ തലൂസാ
തലേ ദിവസം നമ്മളൊന്നെങ്കി ഇവിടെ തിരുവോണത്തിന് അല്ലെങ്കില് അവിട്ടത്തിന് ത്തിനാണ് ഇങ്ങനെ പരിപാടികളൊക്കെ വെക്കുക ക്ലബ്ബുകളില്
ആഹ് അതെന്താ വച്ചാ ഞങ്ങള് അങ്ങനെ തീമാനിച്ചിണ്ടായിരുന്നു തിരുവോണ തിന്റെ അന്ന്ന്നാണ് തീരുമാനിച്ചതാരുന്നു പക്ഷെ നമ്മൾ ഉത്രാടത്തിന്റെ അന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ തിരുവോണത്തിന്റെ അന്ന് ഉച്ചക്ക് ചോറ് ഒക്കെ കഴിച്ച് നമ്മടെ വീട്ടക്ക് പോവാലോ അപ്പ അവിടുള്ളവരാണെങ്കിലെ നമ്മള് ആഘോഷിച്ചേന് ശേഷല്ലേ ഇങ്ങട് വരേണ്ടത് നമ്മൾ വരുന്ന ആളുകളേനെ മാ ത്രം കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഉത്രാടത്തിന് അങ്ങനെ ആക്കി പിറ്റേ ദിവസം ഉച്ചക്ക് ഉണ്ണിട്ട് ഇങ്ങടെ വീട്ടിലേക്ക് വരിക അങ്ങനത്തെ ഒരു ഇതാക്കി മാറ്റിയതാ മറ്റേത് നമ്മക്ക് കാണാൻ പറ്റില്ലല്ലോ തിരുവോണത്തിന്
അതില്ല ഇവിടെ തിരുവോണവും ഉച്ചഴിഞ്ഞ് അല്ലെങ്കിൽ അവിട്ട ട്ടം കൂടുതലും അവിട്ടത്തിനാണ് പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പൊ എല്ലാരും എല്ലാടവും പോയി എല്ലാം കഴിഞ്ഞിട്ട് ചിലരൊക്കെ ഉത്രാടത്തിന്ന് പോയിട്ട് തിരുവോണം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂല്ലോ അപ്പൊ അവിട്ടത്തിന് പരിപാടിയും കാര്യങ്ങളും വടംവലി സാരി ഉടുക്കല് ആണുങ്ങളൊക്കെ സാരി ഉടുക്കല് മത്സരം പിന്നെന്താ മറ്റേ കുടം തല്ലിപ്പൊട്ടിക്കല് പിന്നെ ബ്രെഡ് ഇങ്ങനെ കഴ് തൂ ബിസ്കറ്റ് തൂക്കിട്ടിട്ട് ബിസ്കറ്റ് കഴിക്കല് ഉം സുന്ദരിക്ക് പൊട്ട് തൊടല് ആനക്ക് വാൽ വരക്കല്
വേണം എന്നാലെ തന്നെയാണ് നമ്മടെ ഒരു മനസുഖം പറഞ്ഞില്ലേ ഒരു സന്തോഷല്ലേ അതൊക്കെ
അതെ കേരള ത്തിലെ എല്ലാ എല്ലാ ഉത്സവങ്ങളും എല്ലാ ആചാരങ്ങളും കേരളത്തിലെല്ലാരും ആഘോഷിക്കും ഇപ്പൊ
അതെ
എന്താണെന്ന് പറഞ്ഞാല് എല്ലാ ആചാരങ്ങളും എല്ലാരും ആഘോഷിക്കും എല്ലാരുടെരു ഓണയിക്കോട്ടെ വിഷായിക്കോട്ടെ എഹ് ക്രിസ്മസയിക്കോട്ടെ പിന്നെ ബക്റിദ് എല്ലാ പെരുന്നാളുകളും എല്ലരും ആഘോഷിക്കും ഇനിപ്പ നാളെ അടുത്ത പെരുന്നാളല്ലേ അടുത്തോസം വരുന്നേ
ഇന്ന വിളിക്കണ്ട്ട്ടാ
ങ്ങനെ ഓ ശരി ആയിക്കോട്ടെ ഓക്കെ
അ